ഹലോ ആ എന്തക്കെ ആ കേൾ ക്കുന്നുണ്ട് എന്തൊക്കെണ്ട് വിശേഷം സുഖമ
അ ഒ ഒ സുഖന്നെ. എന്താ പ ഇങ്ങക്കോ?
സുഖം തന്നെ എന്താ ഇ കാലാവസ്ഥ എങ്ങനെണ്ട് മഴ വരുന്നുണ്ടോ? ഇ വിടൊക്കെ മഴ വരുന്നുണ്ട്.
ഉം ഞാനിപ്പം. ഉം കൊറച്ച് ഒരു ചെറിയ ട്രിപ്പിലാണ്. ഇവടെ നല്ല ചൂടാ.
ആണോ ആ എവിടെക്കാ പോയത്?
ഇനി കാസർഗോഡ അ ഭാഗം ആ ആആ അവടെ. എന്താ ആ യാത്രയില. നമ്മളെവിടെ അ നൽ ഇവടെ ചൂട.
ചൂടാണ് ലെ ഇവിടെപ്പം മയ് പോലണ്ടിലേ ഇവിടെപ്പോ ഇതുവരെ രാവിലെ നോക്കിയപ്പോ നല്ല വൈ ഇതൊക്കെയ ഇപ്പം വിചാരിച്ചിനി മഴൊന്നും പെയ്യല് ണ്ടാവില്ല ഇഞ്ഞിപ്പോ കാലാവസ്ഥ ഇ തേപോലെ വെയിലായിരിക്കും. ഇപ്പൊന്തെക്ക ന്ന നല്ല കാറ്എളേ റൂ മ്മക്ആകെ ഇരുട്ടു കൂടി നിക്കണേ.
ഏ അപ്പേ അവടെ മഞ്ഞ് ഇണ്ടായിനോ രാവിലെ കോട പോലത്തെ മഞ്ഞ്.
ഞങ്ങളിവിടെ മലപ്രദേശാണ് മലങ്ങളൊക്കെ അങ്ങ നല്ല മലണ്ട് അപ്പൊ അവിടെ ഇങ്ങനെ കൊറച്ച് ഇങ്ങനായിട്ട് മഞ്ഞ് ഇങ്ങനതായിട്ട്. കാണുതേപോലതെന്നെ. നമ്മളെ വീട്ടിന്ന് നോക്കിയാൽ ഇങ്ങനെ ദൂരെ ത്തേക്ക് നോക്കിയാല് ഇങ്ങനെ കൊറച്ച് മഞ്ഞ് വീണത് അങ്ങനൊന്നും ഇല്ല എന്നാല് ചെറുതായിട്ടൊന്നരു കോ അവിടെ പോലെ വലിയതൊന്നുമല്ല അവിടെ എങ്ങനെ
ഇവിടെ ഞങ്ങൾ ഞങ്ങളവിടെ ഇന്നലൊക്കെ ഞങ്ങൾ പോരുമ്പൊക്കെണ്ടല്ലോ രാവിലെ ഒര് ആ ക്ക പോന്നേന്ന് ഇപ്പൊ എന്തോരം മഞ്ഞഞ്ഞ്ഞോന്നോ ഈ കോടല്ലേ നമ്മള് വയനാട് ഭാഗത്തൊക്കെ പോകണായിരിക്കും. അതേപോലത്തെ നല്ല കോട. കോട കൂടിയ മഞ്ഞേ ആ കണ്ണ് ഞങ്ങള് ഫസ്റ്റ് കരുതിയ പുക തീയാ ഞങ്ങൾ തീയൊക്കെ ഇട്ടിട്ടില്ല പൊകല്ലേ ആ ആദ്യായിട്ട് അതിന്റെ താലെ ആ ആ അതിന് മുന്നത്തെ ദിവസം ഒന്നും ഉണ്ടായില്ല. അന്ന് ഇപ്പം ഉം വേറൊരാളിങ്ങനെ കോളേതീന്നു ഓരും പറയേണ്ട് ഇതേപോലെ നല്ല കോടയാണ്ന്ന്.
നല്ല കോട കോടയിലൊക്കെ നല്ല രസാണെയ് നമ്മള് വീഡിയോസൊക്കെ എടുക്കാനും അത് ഓക്കെ നല്ല രസാണ് കോ ടൊക്കെ ഇപ്പൊ എത്രെ റീൽസിലും കാര്യങ്ങളിലൊക്കെ വരുന്നിങ്ങനെ
ഞാൻ അങ്ങനെ കോടാവണ ഉം ആ ആദ്യയിട്ട് കാണാ നമ്മുടെ പ്രദേശത്തൊക്കെ. മറ്റേത് പിന്നെ വേറെ കാര്യണ്ട് രാവിലെ നമ്മളങ്ങനെ പൊറ ത്ത്ക്കോവൂല്ലല്ലോ ഈ ആറ് മണി പ്ര
ത്ക് എന്നിപ്പോ ശ്രദ്ധിക്കൂലല്ലോ എപ്പോഴെങ്കിലൊക്കെല്ലേ ശ്രദ്ധിക്ക ശ്രദ്ധിക്കുമ്പോ കണ്ടതായി ചിലപ്പോയന്നും അങ്ങനെതന്നെവും നമ്മളെ ശ്രദ്ധയിൽ പെടാത്തതാകും.
എനിക്ക് തോന്ന്ണ് അതിന്റെ തലേ ദിവസ ഒന്നും അങ്ങനെ ഇല്ലട്ടോ ഇന്നൊക്കെ നല്ല ഏ എ ആ അ നല്ല മയക്കാനണ്ടാവും അവിടെ ആരു ഇല്ല എല്ലാരും കൊണ്ടു പോന്നതാ ആരോടന്നെങ്കിലും ചോദിക്കാൻ വേണ്ടവവിടെ ആള്. വീട്ട്ത്തെ എല്ലാരും പോന്നാണ് ആഹ് ഇന്നലെ. ഇന്നലെ രാവിലെ ആറ് മണിക്ക് ഇറങ്ങിയേനെ ഇഞ്ഞ് ഇനി പതിനൊന്നണിക്ക് ആഹ് എത്തി ഞങ്ങളെ കാണാനൊക്കെ കഴിഞ്ഞു. ഇനി ഒരു സ്ഥലം കൂടി കഴിഞ്ഞിട്ട് പതിനൊന്നുമണി നിക്ക് ട്രെയിന്
ഏ പതിനൊന്ന് മണിക്കാണോ ട്രെയിന്?
ആഹ് പിന്നെ റിട്ടേണ്, വൈകുന്നേരൊക്കാവുമ്പോത്തിന് വീട്ടിലെത്തുംന്ന് കരുതന്ന്. ച്ചെന്റെ കുട്ടിക്ക് ക്ലാസുണ്ട്. ആ ഒരുലോഡ് ഹോംവർക്ക് ചെയ്യാ
അപ്പൊ ക്ലാസ് ഇന്ന് ഇന്ന് ഞായറാഴ്ച അല്ലേ? ഇന്നില്ലല്ലോ നാളാകുമ്പത്തിന് വരോ ങ്ങള്
ഞങ്ങള് ഇന്ന് വൈകുന്നേരാകുമ്പത്തിന് എത്തും.
എത്തുവോ? ആ ആ വെറുതെ പോയതാണോ അല്ലെങ്കിൽ ബന്ധുക്കളെ വീട്ട്
ഇവിടെ ഞങ്ങക്കൊരു ടീച്ചറുണ്ട് ഓലെ ഉം ഉം എന്താ ട്രാൻസ്ഫർ ഏയ് അടുത്ത കൊല്ലാവുമ്പത്തിനും ക്കും. ആ അപ്പൊ അയിന്റെ മുന്നേ നമ്മക്കൊരാൾ ഉണ്ടാകുമ്പോളല്ലേ ഇവിടൊക്കെ കാണാൻ കഴിയൊള്ളു. അല്ലാതെപ്പൊ ടൂറിസ്റ്റ് പ്ലേസിന് പറ്റിയ വല്യ ഇതൊന്നും വടെല്ല ആഹ്
ടൂറായിട്ട് പോയതൊന്നല്ല
അങ്ങനെ പോയല്ല ടൂർ ആയിട്ടെന്നെയാണ് ഓല് കുറേ ദിവസായി വിളിക്കലോടങ്ങീട്ട് ഇവര് ഇവിടെ കോട്ടൈസ്ടുത്താണ്ട് നിക്കാണ്
ആ ആ
ആ എട്ട് കൊല്ലായി ഞി അട്ത്ത കൊല്ലക്കായ്ട്ട് ഓലേക്ക് ട്രാൻസ്ഫറ് കിട്ടായ്രിക്കൊ അപ്പ പിന്നെ അമ്മളീ വട്ക്കായ്ട്ട് അയ്നായ്ട്ട് വരൂല
ആ അ ഇല്ല ഇല്ല്യ
പ്പം അത് കെര്തി പോന്നതാണ് അതോണ്ട് പ്പ ഏകദേശൊക്ക സ്ഥലം ക്ക കണ്ടു ഇവടെ ഉം അ ബീച്ച് അടിപൊളിയാ ബീച്ച് അടിപൊളിയ ആ നല്ല ബി അല്ല ബീച്ചാ മറ്റേ ആ കൊയ് കോട് ബീച്ച് കണ്ട്ട്ട് ക്കോട് ബീച്ച്നേട്ടളും പക്ഷെ ഇതില്ലട്ടോ അവ്‌ട്ത്താ പൊരികൾ കോയ്ക്കോട് ബീ
ആ എ കടകളൊന്നുല്ലെയ്കാരലെ
എ പക്ഷെ ഒരു ക്കൊ പോവുമ്പല്ല ബീച്ചില്ലെ ത്തൊക്ക പോയീണോ ഇണ്ടെങ്കിൽ ആ ആട്ത്ത അതേ പോൽത്തൊരു ബീച്ച് സിസ്റ്റ കുട്ടിയേൾക്ക് പാർക്കൊക്കായിട്ടും കാര്യങ്ങളൊക്കെ ബീച്ചിലെന്നെ ണ്ട്
ആ ആ അങ്ങനെല്ലേ കോഴിക്കോട് ബീച്ച് ഭയങ്ങ് ങ്കരതാണല്ലോ അവ്ടെ കടകള് പോയാ പിന്നെ കുട്ടിയേളൊക്കെയ്റ്റ് പോയാ ഇങ്ങനെ പറയണ്ട്യേരൂല കണ്ട സാധൻത്തിനൊക്കെ അവര്ക്കാവ്
ആ ഇൻ്റെ പ്പൊ മോളിം കൊണ്ട് പോയാ പിന്നെ ഞാൻ കരഞ്ഞ് ട്ട്‌ട്ത്തു ഒണ്ട് ഓര്ല് ഒന്നാമത് അവ്ട്ത്ത സാധന അല്ലെങ്കില് മണല് അല്ലെങ്കി കടല് ഇത് ഫുള്ള് കെയ്ഞ്ഞിട്ടെ ഇങ്ങട്ട് പോരൂള്ളു.
ആണോ ആ ഞങ്ങളു അങ്ങൻതന്നെണേ ഒന്നുകിലും അവ്ടെ ഇൻക്ക് ഭയങ്കര ഇഷ്ടാ കോഴിക്കോട് ബീച്ചിലും പോയാല് തേപോൽതെന്നെ ഏ എന്താ വച്ചാല് അവ്ടെ ഈ ഗ്രീൻ പീസ് ഇല്ലേ അതേപോൽതന്നെ കാടമുട്ടൊക്കെ കാടമുട്ട മൊളകേച്ചതൊക്കെ ഞാൻ അവ്ടെ പോയാ ല് ഏ ക്കെല്ലാം വാങ്ങും ങ്ങനെ കാടമുട്ട പിന്നെ അതേപോൽ തെന്നെ കോളീഫ്ലവറ് പൊരിച്ചത് അതെൻക്ക് ഭയങ്കര ഇഷ്ടാണ് പിന്നെ അതേപോൽതന്നെ ആ കല്ലുമ്മക്കായ ആ എതൊ അതു ഇഷ്ടാണ് പിന്നെ അതേപോൽതെന്നെ ഇത്ണ്ടല്ലോ എന്താണ്ന്നറിയാം ഉം ഏ പയമ്പൊരിയൊക്കെല്ലെ ഒരു വേവി ആ പ പയംപൊരിക്കവടെ ല്ല്യേ ത് ണ്ടാക്കി കൊടുക്കും ഏ അമ്മള് കറി പോലെല്ല്യേ
ആ ആ പയംപൊരി
എ
ബയംപൊരിക്ക് ചട്ടീനെയാ ഉണ്ടാവൂ. ആ ആ
ക്ക് അയ്ൻക്ക് അയ്ന് കൊട്ത്തിലേ ആ കോയ്ക്കോട് തേപോൽതെന്നെ ബീച്ചില് ണ്ടാവ്ണതാ
ആ കോയ്ക്കോട് ബീച്ചില് ഞങ്ങള് എടക്കെടക്ക് പോവാറ്ണ്ട് അങ്ങക്ക് ഞങ്ങളെ മുന്നിന്നെന്നെ ബ സ്സ്ണ്ട് നേരെ കോയ്ക്കോട്ക്ക് ആ ആ പ്പ മക്കളൊക്കെ ആയോണ്ട് കെയ്ണില്ല അല്ലെങ്കില് ഹസ്ബൻ്റ് ണ്ടായാൽ ല് ആയ്ചേല് ഒരു ദിവസം പൊർത്തറങ്ങിയാ പിന്നെ നേരെ കോയിക്കോട് ബീച്ച് ഞങ്ങക്ക് അത്രേയൊള്ള് പ്പാ ആൻ കോയ്ക്കോട് ബീച്ചിക്ക് ആ ആ അഹ് കൊഹ് അതൊര് അല്ലെ കാടമുട്ട ഉം പൊർത്തർങ്ങിയാണ്ടെയ് ചായ കുടിക്കാൻ ആ ചായ കുടിക്കാന് പർഞ്ഞ് പൊർത്തോവ എല്ലാർക്കു
പിന്നെ അതേപോൽതെന്നെ അവ്ടെ ചോക്ലേറ്റ് ഒക്കെ ണ്ടാക്ക്ണ പോലെ ന്തോ ഇന്നാള് ഞാൻ കൊർച്ച് മുന്നെ പോയപ്പൊ തേ പോലെ കണ്ട് ആഹ് ഒരു സാധനത്തില് അതിങ്ങനെ ഒരു ഉരുട്ടി ഉരുട്ടി കാണങ്ങനെ ആ അവണെ
ആഹ് മാഷ്മല്ലോടും. മാഷ്മല്ലോ ഇട്ടാണ്ടുണ്ടല്ലോ. ചോക്ലേറ്റ് മാഷ്മല്ലോ ഇട്ടാണ്ടിണ്ടൊ? ആഹ്. അത് ഗുമ ആഹ്. ആയിഷേ നിങ്ങളേതാ ലെ ഇങ്ങനെ മധു ട്ടള്ളതാണോ, എരിവുള്ളതാ, അല്ലെങ്കി രണ്ടും കൂടി മിക്സോ, ആഹ് അ ഞഇത് ഞാ ഇതൊരെ മിക്സ് വാങ്ങില്ലായിരുന്നു.
മിക്സ് വാങ്ങിട്ടില്ലല്ലേ. പണ്ട് ഞാ മധുരം വാങ്ങിപ്പനിക്കിഷ്ടായി. ല്ല മധുരം മാത്രംപിന്നെ, എരിവ് വാങ്ങിയത് എരിവ് മാത്രം, ഒക്കെ ഇഷ്ടായില്ല. പിന്നെ ഇത് മാത്രം
ആഹ് ഞാൻ ആദ്യം ഈ എരിവ് മാത്രല്ലേന് കഴിക്കല്, ഇപ്രാവശ്യം പോയപ്പോ മിക്സ് വാങ്ങി കഴിച്ചു. അപ്പളാണ് ഇതുവരെ വാങ്ങിയ നഷ് ട്ടത്തിലായിന്ന് തോന്നിന്നു, നല്ല ടെസ്റ്റ്. ആഹ് മാദ് രം തീരെ രസല്ല.
ടൈന്റെ അവിടെള്ളായിട്ട് ഓപ്പോസിറ്റായിട്ടുണ്ടല്ലോ ഒരുഎക്സ് മ്പോ അവിടെ പോവലുണ്ടോ? ചാറ്റിൽ കൊട്ടാ തോണി.
ഉം അയില അല്ല കേറ അയിനല്ല ചാൻസ് ഇല്ലേ ദ മണൽ ഉം പേടി അങ്ങനെ പേടില്ലട്ടോ ഞാ ചെറുപ്പത്തിലൊക്കെ നല്ലോം കേറിയണ്ട് ഇപ്പെ മക്കളൊക്കെ ആയോരെ
ആ ഞങ്ങള് ഇതുപോലെതന്നെ ട്രാവലറിന്റെ കുടുംബക്കാര ഒന്നാ അപ്പൊ ഉം അപ്പൊ പിന്നെ അവിടെ ചാറ്റി മുട്ടെല് അതേപോലെ തന്നെ ഇതിലൊക്കെ കേറീന്. ഏ തോണിലക്കെ തോണി എല്ലാരും കൂടക്കെ കേറുമ്പോ കുറേ വട്ടം കേയറിയതന്നാലും എല്ലാരും കൂടി കേറുമ്പോ ഒരു പ്രത്യക ര ണല്ലോ ഇപ്പൊഓര്ക്കൊക്കെ ഭയങ്കര പേടി. ഒറ്റക്ക് രസല്ല ഞാൻ ഒറ്റക്ക് പോകുപ്പോ അങ്ങനെ ഇല്ല അയിന്റെ കൂട്ടത്തിൽ ആരെങ്കിലും വേണം കമ്പിനിക്ക് എന്നാലേ ഒരു രസണ്ടാവുള്ളൂ. ഇപ്പൊ ഞമ്മളെന്തായ്യ യാത്ര നമ്മൾക്ക് നമ്മളോറ്റയ്ക്ക് പോണെനെക്കാട്ടി നമ്മള് എല്ലാ കുടുംബക്കാരും പോവുമ്പോ എന്ത് രസാണ്. അതേ മായിരി തന്നെ നമ്മളെല്ലാരും കൂടി കേറുമ്പോ നമ്മള് എത്ര കേയറിയ സാധനണെങ്കി അതിൽ കേറുമ്പോ പ്രത്യേക രസണല്ലോ. പിന്നെ ചാക്കിൽ കൊട്ട അതില് കേറിനി അതിലൊക്കെ കേറുമ്പോ എനിക്ക് മേലെത്തുമ്പോ ഭയങ്കര ഓരോ കുട്ടികളും ഛർദിക്കുക ഛർദിച്ചാണ് താഴ്ത്തക്കെഎത്തുന്നത്.
എന്നാ
ന്നട്ട് ഞങ്ങള് ദയിരിയായിട്ട് കേറി. ആദ്യയിട്ടാണ് ച ഞാൻ രണ്ടാമത്തെ പ്രാവശിയാണ് കേറണേ പക്ഷെ കുഞ്ഞു ചാ ട്ടിക്കൊട്ടെ ലെ കേറീനെ ഫസ്റ്റ് റാശ്യം. കൊണ്ടോ ക്കൊക്കെ പോയി.
ആ
അയിനെ അപ്പൊ കൊ അയിന് കുഞാവവിട ഉണ്ടായേനി അത് കുഞ് ചാരി പക്ഷെ ബീച്ചിൽ ഈ എക്സ്പ്ലോർ ചെയ് എല്ലാ ചാറ്റിൽ കോട്ട ഭയങ്കര വലിയ ചാറ്റിൽക്കൊട്ട പിന്നെ അതേപോലെ തന്നെ പീച്ചിലൊണ്ട് പാട്ടിൽക്കൊട്ട അതും വല്യ വലിപ്പൊന്നും ഇല്ല. പക്ഷെ എനിക്ക് വല്യ ചാറ്റിൽ കോട്ടെല് കേറി റണത് ആദ്യായിട്ട പക്ഷെ നല്ല രസട്ട നല്ലൊരു അനുഭ അതില് കേറീട്ട്. ആഹ് ആ ഞമ്മളെ ചുറ്റുംമൊ ഏറ്റോം മോളന്ന് നമ്മള് തായോട്ടക്ക് നോക്കുമ്പോ നമ്മുക്ക് എല്ല ല്ലതും കാണാം. ബീച്ചടക്കം കാണാം. അവിടെ ആരക്കെ ഇങ്ങനെ കൊറേ നമ്മള് ആരക്കാ ആരന്നൊന്നും മനസ്സിലാവില്ല പക്ഷെ കുറേ ആൾക്കാര് നിൽക്കുന്നത് കടല്ന്ന് തിരമാലകൾ വരുന്നതായാലും ഇന്നെല്ലാം കാണാം
ബി എച്ച് ത്തെ ചാറ്റിലക്കോട്ട ആ ഞാൻ ഇത് വരെ കേറിയില്ല ഏ ഇഞ്ഞി ഒന്ന് കേറി നോക്കണം അങ്ങനെയൊക്കെ കാണാണെങ്കില് ആ ആ ആ എന്നാ ശരി ഇപ്പൊ വിളിക്ക്‌ണ്ടോ